ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം.
സുഖല്ലേ? ഫുഡ്‌ കഴിച്ചോ?
ഇല്ലില്ല.
ഫുഡ്‌ കഴിക്കാറായോ?
ആ ഉപ്പ കട അടച്ചു വന്നിട്ട്.
ആ അങ്ങനെ ഒരുമിച്ചാ ഭക്ഷണം കഴിക്കാറ്? ആ എന്താ പഠിക്ക്യാണോ പഠിക്ക്യാണോ?
ആ ഞാൻ ഡിഗ്രിക്ക് പഠിക്ക്യാ.
ആ കല്യാണം കഴിഞ്ഞില്ലേ?
ഇല്ലല്ലാ.
ഉം വീട്ടില് ആരൊക്കെണ്ട്?
വീട്ടില് ഉപ്പാഉമ്മ രണ്ട് സിസ്റ്റേഴ്സ്.
ഉം ഉം
നിങ്ങളെ വീട്ടിലോ?
എന്റെ വീട്ടില് ഞാന് എന്റെ നാലു മക്കള് ഹസ്ബൻഡ്.
മക്കളൊക്കെ പഠിക്ക്യാ?
ആ മക്കള് പഠിക്ക്യാണ് മക്കള് മൂത്തത് രണ്ടു പേര് പ്ലസ് ടു കഴിഞ്ഞു രണ്ടാമത്തവന് എട്ടാക്‌ളാസില് ചെറിയയാള് ഒന്നില്.
ഉം ഉം
പിന്നെ എന്താ സ്പെഷ്യൽ എന്താ?
സ്പെഷ്യല് ഒന്നുല്ല ചോറ്ന്നെ.
എന്താ കറി
പണി കോളേജിത് എഴുതാണ്ടായിരുന്നു കൊറച്അപ്പൊ അത് നോക്കിയിരിക്കരുന്നു
ആഹ
നിങ്ങള ഹൗസ് വൈഫാ
ആഹ ഹൌസ് വൈഫാണ്
ഭർത്താവ് നാട്ടിലാ
ആ നാട്ടി തന്നെ ആണ് ഞാൻ മോൾക്ക് കഞ്ഞിവെള്ബി കൊടുക്കാ കഞ്ഞി വേണെന്ന് പറഞ്ഞിട്ടെ
ആഹ ആഹ
ആഹ
പിന്നെ ഇപ്പാ ക്കെന്ത ജോലി
ഉപ്പാക്കു ഇവിടെ വീട്ടിനടുത്ത് തന്നെ ഒരു ഗ്രോസറി ഷോപ്പുണ്ട്
ആ
ഹസ്ബൻഡ എന്ത്‌ ജോലി
ബട നാട്ടില് താ വർക്കാണ് വെറൈറ്റി എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കും
ആഹ ആഹ
ഉം പിന്നെ അവിടെ മഴയുണ്ടോ
ഇല്ല മഴ ഇപോയില്ല ഇതുവരെ ഉണ്ടായിരുന്നു
ആ ഇവിടെ ഇതുവരെ നല്ല മഴന്നെ യിരുന്നു ഇപ്പൊ മഴക്ക് തോ ർച്ചുണ്ട്
ആ അവിടെന്താ സ്പെഷ്യല്
ഇവിടെ പ്രത്യകിച്ചിട്ടുപതു ല്ല തേങ്ങാ ചോർണ്ടാക്കിട്ടുണ്ട്
ആ
ഉച്ചക്കത്തെ കറിയുണ്ടായിന്നു അപ്പ പിന്നെ ചിക്കന് കറി ഇണ്ടായിന്ന അപ്പ പിന്നെ അദി ക്ക തേങ്ങാച്ചോറ് നല്ല കുക്കറിലകുമ്പം പിന്നെ പെട്ടെന്ന് ആവലോ
ആഹ ആ
മൂന്നാമല്ലിൽ ചോർ ചാർ പേരി ഒക്കണ്ടക്കണ്ട ണോ അമ്മനിപ്പോണ ഉം അനിയത്തി എത്രില പഠിക്കണേ
എന്താണ്
അനിയത്തി എത്രീല് പഠിക്കണ
അനിയത്തില്ല രണ്ട് താത്താരാ
താത്താര ആ കല് കല്യാണം കഴിഞ്ഞോര ആഹ
വീട്ടിലെ ആള് സുഖല്ലേ
ആഹ്
മഴ പെയ്യുംബോ ഇങ്ങക്ക് കാറ്റും ഉണ്ടാവല്ണ്ട നല്ലം
ആഹ് ഇവടെ ആഹ് ഇവടെ പാടായോണ്ട് ഇവടെ ഭയങ്കര കാറ്റാ
ആഹ്
രാവിലെ സ്ക്ലൂളി പോകുമ്പോ നേരത്തെ നീക്കിണ്ടാവുംല്ലേ
ആ രാവിലെ ണീക്കും പിന്നെ ആൾക്ക് സ്കൂളില് ചോറുള്ളത് കൊണ്ട് കൊഴപ്പല്ല്യ അവിട്ന്ന് ചോറ് വേടിക്കേ സ്കൂള്ന്ന് ചോറ് വേടിക്കേയ്യല്.
ആ ആ
ഓൾക്ക് അവട്ത്തെ ഫുഡിഷ്ടാണ് എരില്ലാ വീട്ട്ന്നൊരു തും പറ്റൂല ഭഷണാന്നും പറ്റൂല്ല. സിഫത്തും ഫർളാണ്. ഇതിട്ത്താല്എല്ലാരും ഇല്ല ല്ല പോവു ഇക്കറിയില്ല
ആഹ്
എല്ലേം ലേറ്റായിറ്റന്നെ കഴിയോള്ളു രാവിലെ ചായേംകടീം കൂടി കഴിഞ്ഞാ പി പിന്നൊന്ന് പറഞ്ഞയച്ച് വണ്ടിയേറ്റി കൊടുത്ത് പിന്നെ വന്ന് പിന്നെ ചോറിന് തീയൂട്ടി ഉം നാർത്തെ വെച്ച് കഴിഞ്ഞാ പിന്നെ രാത്രിയാവുമ്പക്ക് കേടെ രൂച്ചിട്ടെ ഫുഡെഴ്ച്ചെയ്ഞാ വെക്കും. പിന്നെ അവൾടെ ഉപ്പ ഉച്ചക്ക് ചെലെ ദിവസം ചോറയ്ക്കാ വേണ്ടി വരും അപ്പൊ പിന്നെ അപ്പക്ക് വേഗം തയ്യാറാക്കും.
ആ
അതുകൊണ്ട് ഇന്ന് ചോറിന്ന് വെക്കാഞ്ഞ്. രാത്രിക്ക് വെക്ക
ആ ആ
പിന്നെ സ്കൂളെങ്ങനെ പോണു പഠിത്തൊക്കെ അല്ല നല്ലംപോലെ തന്നല്ലേ? അ പിന്നെ. റൈഞ്ചിന്റെ പ്രശ്നം ണ്ടാവല്ണ്ടാ അവ്ട്‌ക്ക്? റൈഞ്ചിന് പ്രശ്നം ഉണ്ടാവല്ണ്ടോ
അ റൈഞ്ച് മഴ ആവുമ്പോ അല്ലാണ്ട് കൊഴപ്പല്ല.
കൊഴപ്പൊന്നുല്ല.
ആഹ് മക്കള് പ്ലസ് ടു കഴിഞ്ഞിട്ടൊള്ളു പ്പോ? മക്കള്.
ആ മക്കള് പ്ലസ്ടു കഴിഞ്ഞിട്ടൊ ള്ളുപ്പോ.
ആഹ് ചേർന്നപ്പോ
ആഹ് ഒരാൾ കോഴ്സിൽ ചേർന്നിട്ടുണ്ട് ഒരാളെ ചേർത്തിക്ക്ണു അടുത്ത മാസം മുതൽക്കാണ്.
ആഹ്
പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാ അറിയോ? ആ ഹസ്ബന്റ് നാട്ടിലന്നെ.
ആഹ് ഫുഡ് ആ കൊറച്ചൊക്കെ. കൊറച്ചൊക്കെ
ഉം കല്യാണം നോക്ക്ണ്ടാ?
ഇല്ലല്ല്യ പഠിപ്പൊക്കെ കിട്ടി് കഴിഞ്ഞ് കഴിഞ്ഞ് ജോലി കിട്ടിട്ടൊക്കെ.
ആ അങ്ങനെ നല്ലൊരു ജോലിയാവണ് നല്ലന്നേണ്
ഉം
ഉം പിന്നെ ഇങ്ങളെ വീട്ടിൽ ജോലി ഒക്കെ നേർത്ത കയ്യലുണ്ടോ? വീട്ടില് ജോലി നേരത്തെ കയ്യലുണ്ടോ
ഇല്ലല്ല ഇവിടെ ഇപ്പൊ താത്ത ഇവിടെള്ള ണ്ട് എല്ലാരും മക ഞാനും താത്തക്കെ മക താത്താടെ മോളൊക്കെ പോവാ ണ്ടവേ
ആഹ ആഹ്
പ്പോ പണിയാള് അങ്ങനെണെന്ന് കഴിയൂല. ഉച്ചക്ക ഉച്ചകാവും കഴിയുമ്പോ
ആ പണികള് നാർത്തെ ട്‌ത്ത നാർത്തെ കഴിയും ലൈറ്റായ ലൈറ്റാ ള്ളൂ ഞാനും അങ്ങ തന്നെയാണ് പിന്നെപ്പ റ മ്മക്ക് നാർത്തെ ഭ ഭണിക്കനെക്കാലും വരാനൊക്കെ ഉണ്ടെങ്കി പെട്ടന്ന് പണി കഴിയും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ അപ്പതിനിടെും ഫോൺ എടുതോക്കും അപ്പൊ മെസേജ് കാണുമ്പ അടുത്ത മെസേജ് നോക്കും അങ്ങനെ അങ്ങനെ ടൈംമ് പോകും
ഉം
പിന്നെ വേറെന്താ വീട്ടിലെ വിശേഷം സുഖല്ലേ
ആ
മം
നിങ്ങളെ വീട്ടിൽ പോലുണ്ടോ
ആ ഒരാഴ്ച മുന്നക്കെ പോയി കൊണ്ട് പോന്നു
ആ
മുഹറം ഒമ്പതിനും പത്തിനും പോവാൻ പറ്റില്ല അപ്പൊ ദിവസം ലീവ് ഉണ്ടായുള്ളൂ പിറ്റേദിവസം മദ്രസ മദ്രസ ഉണ്ട് അപ്പം മദ്രസ ലീവ് ആക്കണ്ടാച്ച്ട്ട് പോയിട്ടില്ല
ആ ആ ആ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവ ര ണ്ട് വീടും
ആ കൊറച്ചൊക്കെ ഉണ്ട് കുടുന്നൊന്നുമല്ല കുറച്ച പോ മുക്ക മണിക്കൂറിണക്കെ ആ ഒരു ടൈംമ് വരും അപ്പൊ ഈ മെനക്കെട്ട നിക്കാന് ആളില്ല ഒക്കെ ബിസി ഉള്ളോലാണ് ഹസ്ബൻഡ് കടയും പോവും പിന്നെ ആങ്ങള വെച്ചാര് ഓട്ടം പോയാലൊക്കെ ഒക്കെ ബിസി ന്നല്ലേ അപ്പൊ അങ്ങനെ മദ്രസ ലീവ് ആകൂല സാഹചര്യം അത്രയും വന്നെങ്കിൽ മാത്രം ലീവ് ആക്കലള്ളു
ആ ആ
പിന്ന മൂന്നാല് ദിവസം ലീവ് കിട്ടിയെങ്കിൽ മൂന്നാല് ദിവസംപോയി നിൽക്കും
ആ
ഓല്ക്ക് പോരാൻ മടിയാണ് ഓല് ആൺകുട്ടിആളാണ് അവിടെ പോയിറ്റ് ഒറ്റക്ക് നിൽ കക്കെ പോരാൻ മടിയാണ് അ അപ്പൊന്ത്യ്യും അവരെ എപ്പോളാണ് പോര്നേച്ചാ അങ്ങനെ സോപ്പിട്ട് സോപ്പിട്ടട്ട് ഇങ്ങനെ അവര് പോകുന്ന കഴിഞ്ഞിട്ട് പുറത്ത് ഇറങ്ങാ പറ്റുള്ളൂ അനെ അവര് ഞങ്ങള് വരാ ഇമ്മ പെക്കോ എന്നക്കെ പറയും പക്ഷെ അങ്ങനെ ഒറ്റക്കാക്കിയിട്ട് പോവാൻ പറ്റില്ലല്ലോ
ആ ആ
അത് പിന്നെ അവര് കൂട്ടിയിട്ട് ഒരു അവസാനൽ പോന്ന് കിട്ടാന് പണിയാണ് അവിടെ ചെന്നാലും അവിടെന്ന് ഇങ്ങോട്ട് പോരാനും പണിയാണ്
ആ തന്റെ വീട്ടിൽ എത്ര മക്കളാ
എന്റെ വീട്ടില് നാലാള് രണ്ട് ആണും ര ണ്ട് പെണ്ണും
ആ
വേറെ എന്തൊക്കെ വിശേഷം ട്രിപ്പ് ഒക്കെ പോകാറുണ്ടോ
ട്രിപ്പ് കുറവാ അപ്പ അങ്ങനെ പോവലില്ല ഉമ്മമ്മ ഒക്കെ ഉള്ളതോണ്ട് ഒറ്റാക്കാക്കി ക്കി പോവാൻ പറ്റില്ലല്ലോ ഇവിടെ
ആ ആ ഞങ്ങള് അങ്ങനേ പോവറൊന്നുല്ല
ആ കൊറവാ പിന്നെ ഇമ്മമാക്ക് പോവാൻ പറ്റുന്ന പോലെ അങ്ങനെ പോവും ഉമ്മമ്മാനെ ക്കെണ്ടോവാൻ പറ്റുന്ന സ്ഥലങ്ങൾക്കൊക്കെയിട്ട്
ആ ആ ഉം അതല്ല എന്താ ഹസ്ബന്റിന് എന്താപ്പ ജോലി
ഒരാള് ഗൾഫിലാ ഒരാള് നാട്ടില് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്ണ്ട് അവരെ വീടിന് അവിടന്നെ
ആ താത്താന്റെ മക്കള് വലിയ മക്കളാ
അല്ല ഒരാൾ മൂത്താൾടെ മൂത്താൾക്ക് രണ്ടാളുണ്ട് ഒരാള് രണ്ടിലും ഒരാ ഒരാൾക്ക് രണ്ടു വയസ്സ് ആവണ്
ആ
രണ്ടാമത്താളെ ആള് കല്യാണം കഴിഞ്ഞിട്ട് അധികായിട്ടില്ല ഈ ആഗസ്റ്റ് വന്ന ഒരു വർഷേ ആവുള്ളു
ആ അപ്പൊ താത്താക്ക് കുട്ട്യാൾ മക്കൾക്ക് സ്കൂൾ ഇല്ലേ ഇവിടെ നിക്കുമ്പോ മദ്രസൊക്കെ ആ ആ അപ്പ സുഖാണല്ലോല്ലേ
ആ
ആ അങ്ങനാവുമ്പോ സുഖാണ്
രണ്ടോടത്തും പോവാൻ പറ്റണ പോലെയാണ് കോളേ സ്കൂളിലാക്കീക്കണ്
ആ അതോണ്ട് സുഖാണ് ഇവിടാകുമ്പൊ ബുദ്ധിമുട്ടാണ് സ്കൂൾ ദിവസം കൊണ്ടാക്കണത് ലോങ്ങ് ആണ് അപ്പം അതിനു ബുദ്ധിമുട്ടാണ്
ആ
ഉം ചോർക്കെന്ത കൂട്ടാന്? ചോർക്കാന്താ കൂട്ടാന് ന്ന് ആ
പടവലങ്ങേ ചെറുപയർ ഇട്ടിട്ട്
ആ നേരത്തെ കഴിക്കോ ഓള് ഇപ്പ വന്നിട്ട് കഴിക്കണ്ടാവള്ളൂല്ലേ
ഇല്ല പ്പ കട അടച്ചു വരാൻ ഇപ്പൊ കട അടച്ചു വരാൻ സമയം എടുക്കും പത്ത് മണി പത്തരൊക്കെ ആവും അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ടേ കഴിക്കോള്ളൂ ആ
ആ ഞങ്ങൾ ട്രിപ്പ് അങ്ങനെ പോവാറൊന്നുല്ല പെരുന്നാളൊക്കെ ആവുമ്പോ വല്ലപ്പോഴും ഏതെങ്കിലൊരു പെരുന്നാൾക്ക് പോവും
ആ
ന്നാ ശരിട്ടാ
ആ ആ